ആഹ് നമസ്കാരം
നമസ്കാരം
എന്തൊക്കെയുണ്ട് വർത്താനം
നല്ല സ്ഥലം
ഉച്ചഭക്ഷണൊക്കെ കഴിച്ചു കിടക്കാണോ
കെടക്കുവൊന്നുവല്ല ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാ
കിടക്കണില്ലേ?
കെടക്കല് ഉണ്ട് ഇപ്പം അങ്ങനെ മഴയൊക്കെ വര്ണ്ട് അപ്പൊ ഇങ്ങനെ നോക്കി നിക്കാ
മഴ മഴ ഇല്ലിപ്പോ മഴ വെ ഉള്ളൂ
ആഹ് ഇവിടെ പെയ്തീല്ല മഴ വരുന്നുള്ള് ഇരിട്ട് പിടിക്കുണ്ട് ചെറുതായിട്ട് ഇടി വെട്ടുണ്ട് കഴിഞ്ഞു ഒണക്കാണ് പിഴിയണൊന്നുമില്ല
ഇവിടെ നല്ല മഴയാണ്
ആഹ് മഴ പെയ്തോ ഇവിടെ രാവിലെ എന്നും മൂടിക്കെട്ടലാ
ആ നല്ല മഴ പെയ്തു ഇത് ചെറുതായിട്ട് ഇടിവെ ട്ടുന്നുണ്ട്
ഉം ഫോൺ വിളിക്കാൻ പറ്റോ
കൊഴപ്പൊന്നുമില്ല നല്ലത് നല്ലതായിട്ടില്ല ചെറുതായിട്ടുള്ളൂ
ആഹ്
എന്തായിരുന്നു ഉച്ചക്കലത്തെ ഭക്ഷണം
ഉച്ചക്കിന്ന് പൂളയും മീൻകറീം അവിടെ എന്തേന്
ഇവിടെ സാധാ ചോറും മത്തന്റെ ഇലകൊണ്ട് കറി താളിപ്പ് ഉണ്ടാക്കിയതും മീൻ പൊരിച്ചതും മത്തി പൊരിച്ചതും
ഉം മത്തൻ്റെലണ്ട് പരിയ
ഉപ്പേരിയല്ല താളി താളിപ്പാക്കി വെക്കല്ലോ നമ്മള് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചാട്ട്
ആഹ്
അങ്ങനെ
എലക്കറിയാണല്ലേ
എലക്കറിയ എല ക്കറി ആരോഗ്യത്തിന് നല്ലതാണല്ലോ ലോ
ആഹ് വൈറ്റമിൻ ഒക്കെ ഉണ്ടാവും
ആഹ് മൂളെ വീട്ടിൽ ഉണ്ടാക്കി ക്കിയതാണോ
ഉം പൂള ഇല്ല വാങ്ങിയതാ
ആ കൃഷി ചെയ്യാറുണ്ടോ
കൃഷി ചെയ്യാറില്ല അങ്ങനെ ഇന്നും പുറത്ത്ന്ന് വാങ്ങിയത
ആഹ്
പൂതിണ്ടായി ഇന്ന് വാങ്ങിയതാ
കറി എന്തേന്
കറി മീൻകറി
എന്ത് മീന
ആ സൂതമി
ആഹ്
മുളകെട്ടത്
മീനൊക്കെ ഇപ്പൊ ഉണ്ടോ മീന് നല്ല വിലയല്ലേ ഇപ്പൊ
ഉം ആ ബുദ്ധിമുട്ട് ഇടക്കിടക്ക് എതിലാ വരും തീരെ ഇല്ലായി ഒന്നുല്ല കുറ കുച്ചൊക്കെണ്ട് നല്ല വെലയാണ് എന്നുള്ളു
ആ
പിന്നെ ന്നാലും അമ്മ മക്കുള്ള ക്കാനും കിട്ട്ണ്ട് ബുദ്ധിമുട്ട് ട്ടൊന്നുല്ല
ആഹ് രാത്രിയേക്കും അതന്നെയാണോ?
ഉം രാത്രിയക്ക് ചപ്പാത്തിയാ ചപ്പാത്തി മീൻകറി
എന്താ ഷുഗർ എന്തെങ്കിലും ഉണ്ടോ
സൂഗാറൊന്നുല്ല ചപ്പാത്തിയാണ് ഇഷ്ടം അപ്പൊ പിന്നെ അതുണ്ടാക്കും
ഉം
ബുദ്ധിമുട്ട് ഒന്നില്ല
നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ
കൃഷിയൊന്നുല്ല വീട്ടിലിങ്ങനെ ചുറ്റും ഓരോ തൈകളിങ്ങനെ വെച്ചുന്നല്ലാത്ത വേറെ കൃഷികളൊന്നുല്ല
എന്തൊക്കെ തൈകളാ ഉള്ള
ഇവിടെ മാവ്, തെങ്ങ്, കവ്ങ്ങ്, ബട്ടർ, ചിക്കു അതൊക്കെ മുരിങ്ങ
കായ്കളൊക്കെ ഉണ്ടാവാറുണ്ടോ
ഉം കായകൾ ഉണ്ടാ വേണ്ട് മാങ്ങന്റെ സീസൺ കൈയല്ലേ മാങ്ങന്നെ ഇപ്പ ഇള്ള
ഉം
മാങ്ങണ്ട്, ചിക്കുണ്ട് ചിക്കുണ്ടായി വരുണ്ട് ചെറുതാ ഉണ്ടായി വര്ണ്ട്
ഉം പിന്നെ ബ ട്ടറോ
ബട്ടർ ചെറുതാ കായ്ക്കൽ തുടങ്ങിയില്ല
നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കാറില്ലേ
വളമ ആ ഇട്ടു കൊടുക്കലുണ്ട് എല്ലപൊടി, വേപ്പും പിണ്ണാക്ക് അതൊക്കെ പാടെ കൂടിയാണ്ടുള്ളൊരു
ഇപ്രാവശ്യം അമ്മ പോ ത്താണ്ട് ചെറുതായിട്ട് അവിടേം ഇവിടെ ഒക്കൊന്നു പൂവിട്ടാണ്ട് പോയി
ഉം
അടുത്ത പ്രാവശ്യ ഒക്കൊവമ്മ ഇണ്ടാവേക്കും
ഉം ജൈവവളം ഇട്ട് കൊടുക്കാറില്ല
ജൈവ വളൊന്നും ഇട്ടു കൊടുക്കാറില്ല
അഹ്
അതാട നല്ലത് കായ്ണ്ടാവാൻ
മ് കായ്ണ്ടാവാന് രണ്ടും നല്ലതാണ് പക്ഷെ ജൈവവളാവുമ്പം മണ്ണിനൊന്നും കേടുണ്ടാവില്ല
മ്മ്മ് ജൈവള ഇട്ട് കൊടുത്തില്ല
വീട്ടിലുണ്ടാവണ ചെറിയ ചെറിയ വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കല് ണ്ടോ
ആ ഹ് അത് ഒകെ ണ്ട്
ഹ്
അത് ചാണകം അങ്ങനത്തൊന്നും ഇണ്ടാവും വീട്ടില് അത്രെന്നെ അല്ലതെ വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കും പച്ചക്കറി വേസ്റ്റും ഒക്കായിട്ട
മ് മ്മ്
വീടിന്റെ അടുത്ത് മ് അയിനടു തന്നെയ വീട് ചാരി എടുത്ത അപ്പൊ പിന്നെ ഇപ്പ ഈ മഴക്കെ ആവുമ്പോ വേസ് ക്ക് അങ്ങനെ തല ബുദ്ധിമുട്ട് അങ്ങനെ അതായത് ജന്തുക്കളും വരൂല്ലൊ ചേര എന്തൊക്കെ പ്പൊപിന്നെ ഇപ്പ അങ്ങനെഡേല്ല പ ഇപ്പം വിട്ടുകൊണ്ടേയിടല
ഓഹ് അത് ഇട്ട് അത് നല്ല കൊറച്ച് മു ഹ് ഇട്ടുകൊടുത്താട്ട് പിന്നെ അതിന്റെ മേലെ ഇലകൾ എന്തെങ്കിലും ക്കെ വെച്ച് മൂടി കൊടുത്താമതീ ന പിന്നങ്ങനെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല
ഉം മഴ ആയപ്പോ പിന്നെഅങ്ങനെ ഇട്ടോടെക്കെയില്ല
അഹ് ഹ് വെള്ളൊക്കെ ഇല്ലേനിയോ
ഓ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലേനി ഇടടുത്ത് ഞങ്ങള് പ്പ അടുത്ത് വെക്കുന്ന താമസം അത് കൊണ്ട് പിന്നെ വെള്ളൊക്കെ ഉണ്ടാവും വെള്ളത്തിന് ബുദ്ധിമു ട്ടായിട്ടൊന്നുല്ല
മഴ നേരത്തെ കിട്ടിയത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞുല്ലേ
ആഹ് അവിടെ എങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ
ഇവിടെ ചെറുതായിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്നിനി പക്ഷെ നല്ലതായിട്ടുണ്ടായില്ല അപ്പോഴേക്കും മഴ പെയ്തു അതുകൊണ്ട് രക്ഷപ്പെട്ടു
ആഹ്
കൊറഞ്ഞു വന്നീന്
അനക്ക് സ്വന്തമായിട്ട് കിണറുണ്ടോ
ആഹ് ആഹ് കിണറുണ്ട് പക്ഷെ ഞങ്ങളെ കിണറ്റിന്ന് വേ വേറെ ഒരാളും കൂടി ഉണ്ട് അപ്പൊ രണ്ട് വീട്ട് ക്കായൊണ്ട് വെള്ളം തികയൂലല്ലേ നമുക്ക് കുറെ വെള്ളം വേണ്ടെ എല്ലാ ആവശ്യത്തിനുള്ള വെള്ളം ആകുമ്പോ
ഉം വെള്ളോക്കെ കൊറെശെ ഉപയോഗിച്ച് ശീലാവണം ഇപ്പ നല്ലോ ഉപയോഗിക്കും വെള്ളൊക്കെ എല്ലാത്തിനും ഇങ്ങനെ വെള്ളം എടക്കല്ലേ അപ്പൊ
ഉം വേനലാകുമ്പം നനക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ വെള്ളം നല്ലോണം വേണം
ആഹ്
നിങ്ങളെ കൃഷി ഒന്നും നനക്കലില്ല അപ്പൊ
ഓ ചെറുതായി നനയ്ക്കിണ്ട് അങ്ങനെ ഞങ്ങക്കിടെ അങ്ങനെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല അവിടൊക്കെ പാടത്തിന്റെവടക്കായോണ്ട് വെള്ളമൊക്കെണ്ട് നനക്കലുണ്ട് ചെറിയ ഓസ് പിടിച്ചോണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് നനക്കും പിന്നെ അപ്പോഴേത്തേക്കും മഴ കിട്ടേ ചെയ്തല്ലോ
ആഹ്
ഇവിടെ വലിയ ബുദ്ധിമുട്ടായില്ല
ആഹ് ഉം
ഓ
മാങ്ങയൊക്കെ കുറെ ഉണ്ടാവാറുണ്ടോ
ഓ മാങ്ങയൊക്കെ ഇപ്രാവശ്യം ഇഷ്ടം പോലെണ്ടായി
ഉം
പറിച്ച് എല്ലാർക്കും കൊടുത്തു
ഉം
ച്ചോണ്ട് പോയിട്ട് പത്ത് മാങ്ങ ഇണ്ടാവുളു കടയ്ന്ന് എല്ലാർക്കും കൊടുത്തു
വീട്ടിലുള്ള മാങ്ങയാകുമ്പം നമുക്ക് പേടിക്കാതെ കഴിക്കാലോ മറ്റേത് എന്തെങ്കിലും ഒക്കെ മരുന്ന് ച്ചതാവുല്ലോ നമ്മള് കടേന്നൊക്കെ വാങ്ങ്ണത്.
ആ നല്ലവാംനേ അതോണ്ട് മക്കക്കൊക്കെ ഉം മക്കക്കൊക്കെ നല്ല
ആരോഗ്യത്തിന് നല്ലതായ മാങ്ങയാണ്ല്ലേ